ഹലോ ആഹ് കേൾക്ണില്ലേ ഞാ ഞാൻ ഇപ്പം വിളിച്ചെ ഞാൻ അപ്പം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ വിളിച്ചതാണ് പഠനത്തിനെ കുറിച്ച്
ആ പഠനത്തെ കുറിച്ച്
കുട്ടിളെ ഇങ്ങനെ പഠിപ്പി അയിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചോച്ചില്ലെനോ മ്
ആഹ് വെക്കേഷ് വെക്കേഷൻ ലെ മ് മ്
പിന്നെ അപ്പൊ ഇപ്പൊ വെക്കെ ഈ ഒരു സമയ- ത്ത്‌ കുട്ടികള് ഈ ചൂട്ടില് അയിലും ഇതിലുംമൊക്കെ നടക്കിനാട്ടിലുമൊക്കെ നല്ലെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുംമൊക്കെ പഠിക്കാൻ പലതുണ്ട് ഇപ്പോ പല രീതിലും പഠിക്ക പക്ഷെ നമ്മക്ക് ആഹ് ഉപകാരപ്പെടുന്ന രീതിയിലാ- ആവണനള്ളല്ലേ
ആഹ് അതന്നെത്തന്നെ
പിന്നെ ചെലതൊക്കെ ക്ക് ഈ ഒരു സമയത്ത് കുറേ പൈസ ഇണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത് ഉണ്ടാവുട്ടോ
മെസ്സേജ് വന്നിട്ടുണ്ട് കൊറേ ആൾക്കാര്
അ ആഹ് ക്കണ്ട ഞാൻ ഇങ്ങനെ വിചാരിക്കാഇപ്പം ഈ സമയത്ത് നമുക്ക് കുട്ടിയളെ വിടാന് ഭാവിയിലുപകരപ്പെടുന്ന പി സ് സി പഠനങ്ങൾക്കൊക്കെ കൊറച്ച് പൈസ വണ്ടിയരും ആഹ് അങ്ങനെയൊക്കെ വിട്നേക്കാരം
നല്ലത് ആഹ് ഇന്ക് ഇപ്പൊ മോന് പ്ലസ് ടു കഴിഞ്ഞ് ആഹ് മോന് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞാല് ഞാനിപ്പ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ഇട്ക്ക്നെന്റെടയിൽ ഇങ്ങനെ കൊട്
അതാ നല്ലത് അതാണ് അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയ്നെ നമ്മള് എ ഇങ്ങനെ പറയും എന്താ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞാ പി ജി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇപ്പത്തെ കുട്ടികളെ ആ ഒരു ഇതൊക്കെ മാറിക്കണ് ഉ ആ എല്ലാം മാറിക്ക്ണ് ഇപ്പൊ പിന്നെ കുട്ടിയാക്കന്നെണ്ട് ഓലെ എന്ത് ചെയ്യ ചെയ്യണം എന്നുള്ള ഒരു ധാരണയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉ ആ അങ്ങനെയുള്ള കുട്ടികളുണ്ട് അപ്പോ എന്റെ ഒരു അഭിപ്രായം നമ്മളൊക്കെ പഠിച്ചിക്കുന്ന സമയത്ത് എല്ലാരും പറയാ അങ്ങനെ പൊയ്ക്കോളി ഡിഗ്രി കഴിഞ്ഞാ പി ജി അല്ലാതെ പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മള് വേറെന്തിനേിലും പോകുകന്ന് പറുമ്പോ അതൊരു കുറച്ചിലനി ആ ഇപ്പൊ അങ്ങനെൊന്നല്ല ഇപ്പൊ നമ്മക്ക് കുട്ടികളെ മനസ്സില് എന്താണ് എന്തെങ്കിലും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണല്ലോ ഇപ്പൊ ഇപ്പൊ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അതല്ലേ ഉള്ളത് ആഹ വണ്ടി കിട്ടണം ഉ
ഉം
അത് ആണിനും പെണ്ണിനും ഒക്കെ വേണം ഏ
ആ ഉം അതന്നെ അതന്നെ വണ്ടി പെൺകുട്ടിയാൾക്കും വേണം ഇന്റെ നാത്തൂന്റെ മോളൊക്കെ പതിന ട്ട് വയസ്സ് ഇപ്പൊ ഇന്നലെ ആയി അപ്പോത്തിന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന്ക്ക്ണ് ചേർന്ന്ട്ടക്ക്ണ് പക്ഷേ പതിന ട്ടു വയസ്സ് പൂർത്തിയായിട്ടെ പ്രാക്ടീസ് ഇതിന് ഡ്രൈവിങ്ങിനെ ഇറങ്ങാൻ പറ്റുള്ളു ന്നു പറഞ്ഞു കയറാൻ പറ്റുള്ളുപറഞ്ഞു അങ്ങനെപ്പന്നലെ പതിനെട്ട് വയസ്സായി
അപ്പൊ കുട്ടികളൊക്കെ മുൻകൂട്ടി കണ്ടു കണ്ടാണ് എറങ്ങണത് അപ്പൊ എനക്ക്ങ്ങനെ തോന്നയ്യ അപറന്നപ്പോം നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയാലോന്ന് പറയാ അങ്ങനെ നോക്കുമ്പോ പി എസ് സിന്റെ കാര്യങ്ങളേ
ഹ്യുമാറ്റീസാണോ ടുത്തത് ന്നി ഓൻ എതു കോച്ചിങ്ങിന -
ആ പ്ലസ് ടു ആമ്പോ നമുക്ക് ഏതിനും പറ്റും നമ്മള് കൂടുതൽ പഠിച്ച് പഠിച്ച് പോമ്പോലാ ണ് നമുക്ക് ചെലതൊ പറ്റാതെക്കുക അതായത്, എളുപ്പം കിട്ടണ ജോലികൾണ്ടാവും.
ആ ആ ആ! അപ്പൊപ്പൊ ഈ പ്ലസ് ടു കഴിഞ്ഞ കുട്ടി ഇപ്പോ എന്ത് എന്ത് കോഴ്സ എങ്ങന ചേര എയ്
ആ് അപ്പൊ ജനറൽ ആയിട്ട് ഇങ്ങനെ ചേർന്നാ മതി അതിലന്നെല്ലാം നമുക്ക് ഒ ഒന്നിനും തതന്നെ നമുക്ക് എല്ലാ എക്സാമ് അറ്റൻഡ് ചെയ്യേ -
ആ ജന ആഹ ജനറൽ ആായിട്ട് ആ കേൾക്കണ്ട് പറ
പഠിച്ചാ മതി അപ്പൊ ആ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നാ ഞാൻ ഞാനതാ പറയണത് ഇനിയിപ്പോൾ കുട്ടികളടൊ അതന്നെ അതന്നെ എന്തായാലും നമുക്കൊരു ജോലി വേണം അപ്പം ആ ജോലിൽ നിന്നാണ്ട് പിന്നെ നമുക്ക് ഉം ഉം ഉം
ഉം അയിന്റെടേല് ഡിഗ്രി
നമ്മള് സൗകര്യ അനുസരിച്ചേ ഇപ്പം ഈ ഒരു പൂട്ടില് ഈ വെയില് കൊണ്ട് നടക്കണാട്ടിലും നല്ലത് പോല് ഇപ്പൊ ഫുള്ളായിട്ട് അങ്ങനെ പൊയ്ക്കോട്ടെ ഫുള്ളായിട്ട് ഗ്ലാസ്സൊന്നും ഉണ്ടാവൂല കൊറച്ച് ദിവസത്തേക്കെ ഉണ്ടാവു
സമയത്ത് ഓനൊക്കെ ന്താ ചെയ്യണ വെച്ചാൽ പിന്നെ കൊറച്ച് പൈസ ഉണ്ടാക്കട്ടെ ട്ടേന്ന് പറഞ്ഞി പിന്നെ കാറ്റ്റിംങ് കാറ്റ്റിംങ്സ് സർവീസിന് ഇറങ്ങാ എന്നിട്ട് അപ് കൊറച്ച് പൈസയാകവുവല്ലോ അപ്പോ ഒരു വണ്ടിയും കയ്യിലാവും പതിനെട്ട് വയസ്സ് ആയില്ലേ അപ്പം ഒരു വണ്ടിയും കയ്യിലാകാലോ എന്നൊക്കെ കരുതിയിട്ടാ അങ്ങനെ അങ്ങനത്തൊരു
പേ എന്താന്ന് വെച്ചാലേ ഈ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ നമ്മളയിമേക്ക് പിന്നാലെ പോവും
പോവും അയിന് കാറ്ററിങ് ആവുമ്പോ പിന്നെ ശനി ഞായറും ഓൽക്ക് പിന്നെടുക്കും ചെയ്യാ ക്ലാസ്സില്ലാത്ത സമയത്ത്
ആ അങ്ങനെയൊക്കെ ആണെങ്കി പറ്റും പിന്നെ ന്നെ ഒ ഓ ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാ ഞമ്മക്ക് കിട്ടാഉള്ള വരുമാനൊക്കെ നമ്മള് ചോപ്പെയ്ത് വേ നന്നായി പഠി പി എസിക്കൊക്കെ പഠിച്ച്ണ് ആൾക്കാര്ട്ടോ ഏ ആ അങ്ങനെ ചെയ്യണം കാരണം എന്താ വച്ച നമ്മക്ക് കയ്യിലിങ്ങനെ പൈസ കിട്ടാതെ ഞമ്മളിങ്ങനെ ഇടങ്ങേറായി ബുദ്ധി ബുദ്ധിമുട്ടായി ഇങ്ങനെ നിക്കണ ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുമ്പോളാണ് നമ്മൾ നോക്കാ അല്ലെങ്കിൽ നമ്മള് ജീവിതത്തിൽ എന്തേലും എടങ്ങേറോ ബുദ്ധിമു എണ്ണം മും ആം എപ്പളാണ് നമ്മക്ക് അത് നോക്കണം എനിക്കത് നേടണം എന്നുള്ള ഒരു മനസില് നമ്മളെ മനസില് നമ്മളിപ്പോ കൊറേം ഏ കൊറേ എല്ലാരും പ്രചോദനൾ ഉള്ള അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണ പക്ഷെ അതൊക്കെ നമുക്ക് അ ണ്ടാവല്ലോ പക്ഷെ ഞമ്മളെ ഉള്ളിലുള്ളതാണെങ്കില് അത് കിട്ടണ വരെ ന മ്മക്കുണ്ടാവും ഇനിപ്പ ആരക്ക എന്തക്ക പറഞാലും അതൊന്നു നമുക്കൊരു വിഷയാകൂല നമ്മള് അയിനിങ്ങന ശ്രമിച്ചോണ്ടിരിക്കും ഏ നേരെമറിച്ച് നമ്മക്ക് നമ്മള ആവശ്യങ്ങളക്ക നട ന്ന് പോവണ്ടെങ്കില് ഞമ്മള് ആ ആ കാര്യ
അല്ല ചില ചിലതൊക്കിപ്പോ കാണാല്ലാ നമ്മള് ഓരോ ആ പഠിക്കണന്നില്ലാ ആഗ്രഹില്ല കുട്ടികക്ക് ആഗ്രഹം വാണം അല്ലാത ഞമ്മളതിനിങ്ങനെ രക്ഷിതാക്കള് മാതാപിതാക്കളതിനിങ്ങനെ ഉന്തി തള്ളി പറഞ്ഞ
ആ അത് അത് പറ്റൂല അങ്ങനത്ത ആൾ
ആ ആ അപൊ ഇവന് അ അങ്ങനെ പഠിക്കണന്നുല്ലരു ആഗ്രഹണ്ട്
ആഹ് അങ്ങനത്തയാൽ പറ്റും ആ ഇപ്പൊ ഒരു കുട്ടി ഞാനൊരു ഇത് കണ്ടതാണേ അന്താ അപ്പാ കുട്ടി പറയാണ് എന്താ എന്റെ വീട്ട്ന്ന് എന്റച്ഛൻ പറഞ്ഞീനിന്നോട് അന്ന കൊണ്ടൊന്നു ഇത് പറ്റൂല്ലാ എഹ് എജ്ജാ അന്ന ഇതൊന്നും നാടിയെടുക്കാൻ പറ്റാത്തൊരാളാണ് എന്തിനാ വറുതെ ഇതിനക്കെ നടക്കണ് ന്നക്ക പറഞ്ഞീനി ആ ആ അല്ല അപ്പ ഈ കുട്ടി ആ വാക്കാണ് ആ കുട്ടിക്ക് പ്രചോദനായത് ആഹ് ആ അച്ഛനങ്ങന പറ പിയുന്ന അച്ഛൻ ന്റ മുന്നില് എന്ക്കത് തെളിയ്ക്കണല്ല
തെളിയിക്കണം അങ്ങനത്തെ മൈന്റ് വരണം എന്നാ അല്ല എന്നാ അല്ല അതൊരു പ്രചോദനമായിട്ട് എടുക്കണം മക്ക
എടുക്കണം കുറെ ആൾക്കാര് അങ്ങനെ പറയുമ്പോ ഞാൻ എന്താപ്പത് അങ്ങനെയാണെങ്കി അങ്ങനെയാണെ ഞമ്മളൊക്കെ ഏ ഞമ്മളെ ആരെങ്കിലും കുറ്റം പറഞ്ഞ ഞാൻ അങ്ങനാ അതാ വിചാരിച്ചേ ഇങ്ങനെ കുറ്റം പറ കുറച്ചൂടി കുറ്റം പറഞ്ഞാ കൂടാ കൂടിനി ങ്കിൽ ഞാൻ എന്നോ എവിടേലും എത്തീനീന്നാ വിചാരിച്ചേ അപ്പൊ ആ കുട്ടി അങ്ങനെയാണ് അപ്പ അത് സ്വന്തം വീട്ടീന്നും കൂടി ആവുമ്പം ആ ഒരു ഇത് കൂടും കൊറേ ഞമ്മക്ക് അ ചിലപ്പോ പൈസ കിട്ടണില്ല ആ ബാക്കി കാര ചിലപ്പോ ആ ആ കുട്ടീനെ എത്തിച്ചിണ്ടാവോ
ആഹ്
ആഹ് അങ്ങെൻത്തെ മൈന്റ് ഇള്ള ആൾക്കാരാണെങ്കിൽ രക്ഷപ്പെടും അങ്ങനെ ആവെ അ അത് ചെൽപ്പം അമ്മളോട് ഇങ്ങെനെ പറിം അതൊന്നും പോയിട്ട് കാര്യ ഇല്ല അപ്പ അമ്മെളെ മൈന്റ്ക്ക് ശരിയാലെ ഇത് പോയിറ്റ് കാര്യ ഇല്ലലെന്ന് തോന്നി കഴിഞ്ഞാ ആ പിന്നെ അമ്മെക്ക് ഒന്നും നട്ക്കു മാറ്റു ഇല്ല അപ്പം ഇൻക്ക് പറയാ ഇള്ളെത് അങ്ങെനെ അയ് അങ്ങെനെ ചോയിച്ചെപ്പം ഞാ ഇങ്ങെനെ വിചാരിച്ച് ആപ്പൊ ഓൽക്ക് അങ്ങെനെ താല്പര്യം ഇണ്ടെങ്കി ഓൽ അങ്ങെനെ പൊയിക്കോട്ടെന്ന് ഇള്ളെതെയ് ഇപ്പ തെന്നെ ഇങ്ങെനെ തൊടങ്ങിയാല് പിന്നെ അതൊരു ചടപ്പായിട്ട് തോന്നൂലാ ആഹ്
പിന്നെ ഈ ഹുമാൻറ്റീസ് പഠിച്ചൊൽക്കെ ക്ക് അങ്ങെനെ വല്ലിയൊരു ഐഡിയ ഒന്നു ഇല്ല. ഏതെ ഏതെക്കെ കോഴ്സ് ഇട്ക്കാ, എങ്ങെനെക്കെ ഇട്ക്കാ
ആഹ് ആഹ് ഇപ്പ പിന്നെ എല്ലാര് ക്കും എല്ലെം ഇട്ക്കാന്ന് ഇള്ളൊര് ഇത് എത്തിക്ക്ണ്.
ഏ
ഇപ്പൊ കൊറെ ആൾക്കാര് ഇണ്ടായെത് പ്പ പഠിച്ച ആൾക്കാരെന്നെ സയൻസ് ഭാഗങ്ങളിലെക്കൊക്കെ പോക് ഇണ്ടല്ലോ മെഡി ക്കെൽ അങ്ങെൻത്തെ രീതിയിലെക്കൊക്കെ പോവ്ണ്ട് കൊറെ ആൾക്കാര് ആഹ് ക്ഷെ പൂർണായി ട്ട് അല്ല ഡോക്ടർമാര് എൻജിനീ ആ അങ്ങനെ പോവാൻ പ റ്റുലാ ഇന്നാലും കൊർച്ചൊക്കെ നമുക്ക് എത്താൻ പറ്റും ഉം ഉം
അറിവില്ലാത്ത അമ്മെൾ അറിവ് ഇല്ലോ അറിവില്ലോലോട് ചോദിക്കാലോ
ആഹ് ആഹ് പിന്നെ നമു ക്കൊരു ല എയിം ഒരു ലക്ഷ്യം ഉണ്ടാവുകന്നുള്ളതാണ് അനിയിപ്പോ ആരൊക്കെ തളർത്തിയാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ പിന്നാലെ നമ്മള് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ചെലപ്പോ നമക്ക് കിട്ടും ചിലപ്പോ കിട്ടൂല അയില് തളരാൻ നി കണ്ട ആ ഒരു ആദ്യം നമുക്കാ ഒരു മൈൻഡ് ഉണ്ടാക്കിവെച്ച ചെലപ്പോ കിട്ടുള്ളൂ കിട്ടും ആഹ് ആഹ് ആഹ് പഠിച്ചാനും കൂടി നമുക്ക് ണ്ട വിചാരി ചില കാര്യം നട കുള്ളൂ അപ്പോൾ നമ്മൾ കിട്ടു കിട്ടണെങ്കിൽ കിട് ട്ടും നമ്മളെ മനസ്സിൽ പൂർണ്ണായിട്ടും ഒറ
താൻ പാതി ദൈവം പാതിന്നല്ലേ
ആ അത്രേയള്ളു ചെലപ്പോ നമുക്ക് കിട്ടൂലേക്കാരം അപ്പൊ നമ്മുക്ക് അത് വിധിച്ചിട്ടില്ലാന്ന് വിചാരിച്ച അത് വിചാരിച്ചണ്ട് അതിന്റെ പിന്നാലെ ഇന്ക്ക് കിട്ടീല്ലല്ലോ ഇന്ക്ക് അങ്ങനെ ആയില്ലല്ലോ അങ്ങനെയൊന്നും വിചാരിച്ചണ്ടാ ഞമ്മള് ശ്രമിച്ചോക്കാന അമ്മോട് പറഞ്ഞത് ശ്രമിച്ചിട്ട് ആ അപ് അങ്ങനെയൊക്കെള്ള തളർത്താനും ആൾക്കാരുണ്ടാവും തളരരുത്ന്ന് പറയ അങ്ങനൊരു ഉം
ഏത് കാര്യത്തിലായാലും
അവിടെ പറയണോല് അവിടെ പറഞ്ഞോട്ടെ അത് ഞമ്മള് കേക്കണ്ട അത്രേ ഉള്ളു അപ്പൊ അങ്ങനെ താല്പര്യ ഉണ്ടെങ്ക ഞാന അന താല്പര്യാണ്ടന്ന് കഴിഞ്ഞിട്ട് പറയോണ്ടി അപ്പ ഞാൻ കുറച്ച് കാര്യങ്ങളക്കെ ഒക്കെ പറഞ് കൊടുത്തോണ്ട് ന്ന് പറയാ
അയ്ക്കോട്ടെ ഓന് ഒയവുള്ള സമയത്ത്
ആ
അന്നെ വിളിക്കാൻ പറയാ
ആ പ്പൊ അങ്ങനെ ചെയ്യാ ഞാങ്കൊറെ അട് ൾക്കാരോട് അങ്ങനെ പറയല്ണ്ട്
അയിന് ഞമ്മക്കറിവില്ലാത്തതു നമ്മള് വേറൊള്ളോരോട് ചോയ്ച്ച് മനസ്സിലാക്ക്യ പിന്നെ അറിയാലോ അതുകൊണ്ടേനി ഞാനന്നങ്ങനെ ചോയ്ച്ചീര്ന്നത്
ഞാനിങ്ങനെ ഒയ് വാ വ നമ്മളിങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഒഴിഞ്ഞിരി ക്കണ്ടേ അപ്പൊങ്ങനെ അങ്ങനെ വിളിച്ചതാ
ഇന്ക്ക് പ്പോ ന്നലെ വാട്സപ്പിലൊരു മെസ്സേജ് വന്നിട്ട്ണ്ട് ഇംഗ്ലീഷ് മറ്റ് പിന്നെ ഇത് മാത്സ് ന്നൊക്കെ പറഞ് കണക്ക് ന്നൊക്കെ പറഞ്ങ്കാണ്ട് താല്പര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചു ഉം
വല്ല്യോർക്കൊന്നും ഇപ്പ അങ്ങനത്തെ രീതിൽ മ്മക്ക് പോണ്ട കാര്യല്ലല്ലോ
ആ
ചെറി ചെറിയ കുട് ട്ട്യോൾക് ഇപ്പ ഈ വെയിലത്ത് അങ്ങട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ചടുക്കണ സമയ ഓൽക്ക് പഠനം മറക്കാതക്കാൻ വേണ്ടിട്ട് കൊറച്ചീസം ഞമ്മള്
ചൂടൊന്നും ഒരു
വിഷയല്ല ഉം അതാണ് ഓല് പൊറത്താണ് ആ അയ്ക്കോട്ടെന്നാ